കേക്കാൻ പറ്റുന്നുണ്ട് എന്തൊടുക്കവാ
കിടക്കുവ ഇവിടെ കിടക്കാൻ സമയമായി
ആന്നോ ഇത്ര നേരത്തെയോ
ആ ഇവിടെങ്ങ് നേരത്ത് കിടക്കും അച്ഛനെ ജോലിക്ക് പോകുന്നയാ
ആ ഞങ്ങളൊക്കെ ഒരു ഞങ്ങളൊക്കെ ഒരു ഒരു മണി ഉം ആ കുഞ്ഞ് ഉറങ്ങണമെങ്കി ആ സമയമാവും എങ്ങനെ പോയാലും പന്ത്രണ്ട് മണിയെങ്കിലും കഴിയും
ആ ക്കെ എന്റെ ഭാഗ്യമാമാരാ
അതെ അതെ നേരത്തെ കിടന്ന് ഉറങ്ങാമല്ലോ
ഉം നമ്മക്ക് എന്നും ഇതേ അവസ്ഥല്ല കുഞ്ഞു കളിക്കുന്നതാ എന്റെ പുറകന്ന് ചെറിയ ചെറിയ ഇത് കേൾക്കുന്നില്ലേ
അനക്കം ഒക്കെയാണോ
ഉം അനക്കം കേക്കുന്നില്ലേ എന്റെ പോരാകിനൊണ്ട്
അവിടെ ഒരു ജോലിക്ക് പോന്നുണ്ടോ
എന്തോ
ജോലിക്ക് എവിടെലും പോന്നുണ്ടോ
ഇല്ല നോക്കണം ഏ ആ കുഞ്ഞിനെ അംഗൻവാടിയിലൊക്കെ വീട്ടിട്ട് നോക്കണം
ആഹ് അ അംഗൻവാടി വിടാറായില്ലേ
ഇല്ല ആവുന്നതേയുള്ളൂ
ആവുന്നതേയുള്ളോ ആഹ് അപ്പൊ എത്ര വയസുണ്ട് കുഞ്ഞിന്
രണ്ടര വയസ് കഴിഞ്ഞതേയുള്ളു മൂന്ന് വയസ് കഴിഞ്ഞിട്ടല്ലേ അംഗനവാടി എഴുത്തിന് ഇരുത്തേണ്ടേ ആദ്യം
ആഹ് അത് ശരി ശരി ശരി ആഹ് എന്റെ ചേച്ചിക്ക് ഒരു മോനുണ്ട് അവന് ഇതുപോലെ- ആഹ് ചേച്ചിയുടെ മോനെ ഇങ്ങനെ മൂന്ന് വയസ്സിന് മുമ്പ് ഇരുത്താനൊന്നും പറഞ്ഞ് മൂന്ന് വയ- സ് ആവുന്നതിനു ഒരു ആ മാസം എങ്ങാണ്ട അവനെ കൊണ്ട് എഴുത്തിന് ഇരുത്തുന്നെ
ജന്മ മാസത്തി എഴുതിനിരുത്തോവോ
ജന്മമാസം അല്ലല്ലോ നമ്മളീ മൂന്ന് വയസ്സ് തികയുന്നതിന് മുമ്പായിട്ട്
മൂന്ന് വയസ്സ് തികയ ആ തികയുകാന്ന് പറ ഞ്ഞ് കഴിഞ്ഞാ ജന്മമാസം അല്ലേ
അല്ലേ
ആഹ് ആന്ന് ജന്മമാസത്തിൽ ഇരുത്തത്തില്ല കർക്കിടക മാസത്തിൽ ഇരുത്തത്തില്ല
അങ്ങനെയൊക്കെ ഉണ്ടോ അതെനിക്കറിയത്തില്ല മോൻ ആ ഒരു ടൈം ആയിരു ന്ന് അതായത് ആ മാ നവംബർ ആ ഒരു ലാസ്റ്റ് ടൈമാ അപ്പൊ അവന് ഒക്ടോബർ ലാസ്റ്റ് കൊണ്ട് ഇരുത്തിച്ചു
ആഹ് അപ്പൊ കൊഴപ്പവില്ല അപ്പൊ ജന്മമാസം അല്ല
അത് അതിന്
ഒക്ടോബറിലല്ലേ നവംബറിലാണ് ജന്മമാസമെങ്കിൽ നവംബറിൽ ഇരു ത്താനൊക്കത്തില്ലായിരുന്നു ഒക്ടോബറിൽ ഇരുത്താം ഉം ഉം മോന് നവംബറിലാ ആഹ് ഉം ഇവിടെ മോന് നവംബറിലാ ഇനി ഓണം കഴിഞ്ഞിട്ട് ആഹ് ഉം നവംബറിൽ ആഹ് നവംബറിന് മുൻപ് എഴുത്തിനിരുത്തണം ഓണം കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിക്കുന്നു ഓണം ഇങ്ങ് വന്നില്ലേ
ഓണം ഇങ്ങെത്താറായി
ആഹ് ഓണത്തിന് ഇനി ഒന്നോ രണ്ടോ മാസം കൂടെ അല്ലേ ഉള്ളു
ആഹ് രണ്ട് മാസം തികച്ചില്ല അത്ര അടുത്തായി ഓണം ഇപ്പൊ ഓണത്തിന് വീട്ടില് അത്തക്കളമൊക്കെ ഇടുവോ
എന്തോ
ഒക്കെ ഇടുവോ ഓണത്തിന്
ഓണത്തിന്
ക്കളൊക്കെ ടോ?
ഇടു ഇടു ഇടു ഉം
ആഹ് അവടെത്തെ പൂക്കളൊക്കെടോ ആര് ടും. ഇടാനൊക്കറിയാവോ നന്നായിട്ട് പടൊക്കെ വെര്ക്കപ്പം
ആഹ് അത്യാവശ്യം പണ്ടൊക്കെണ്ടായിര്ന്ന്. പടം വരപ്പൊക്കെ ഇപ്പം മോൻ്റെ കൂടെ പടം വരപ്പ.
എങ്ങനെ മോന പൂ പടം വരക് ആഹ് അതാ പിന്നെ പിള്ളാരെ കൂടെ ഞ്പ്പോ വരപ്പാവൊല്ലോ.
ആഹ് പണ്ട് അമ്മക്ക് സ്വന്തയിട്ടിര്ന്നു വരക്കായ്‌ര്ന്നു. എന്തോ ആഹ് ത്യാവശ്യ സിറ്റൗട്ടിൻ്റെ അമ്മള ങ്ങോട്ട് കേറുന്നവടെ ഇട്
ആഹ് നിങ്ങക്കവടെ ങ്ങനെ വെല്യാ ഘോഷക്കായിട്ടാണോ ഓണം
യഘോഷംന്ന് വെച്ചാല് നമ്മളെ ആദ്യത്തെ തിരുവോണത്തിന് വീടി ഇവടെ ത ന്നെ ചോറും കറികളൊക്കെ വെച്ച് എല്ലാരും കൂടെ കഴി പിന്നെ എല്ലാരും വരുന്നതും പോന്നതൊക്കെ തിരുവോണത്തിനന്ന് ഉച്ച കഴിഞ്ഞിട്ട.
ഓഹ് ഓക്കെ വീര്ന്നാരൊക്കെണ്ടല്ലേ അപ്പൊ
ആഹ് വിര്ന്നാരെന്ന് വെച്ചാ ഒന്നെങ്കി എന്റെ വീട്ടിന്ന് ഇങ്ങോട്ട് വരും പിന്നെ ഇവടെ ചേച്ചിയുണ്ട് ചേച്ചിടെ വീട്ടിന്നും വെരും. അവരെല്ലാം വെരും ഉച്ച കഴിഞ്ഞിട്ടാ എല്ലാരും പോകും വരവൊക്കെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരാവുമ്പോഴ്ത്തിനും പിന്നെ ഞാൻ എന്റെ വീട്ടിലോട്ടങ്ങ് പോവും.
അപ്പൊ പിന്നെ എവടെ ചെന്നിട്ടാഘോഷണ്ടോ?
അവിടെ ചെന്ന് ഞങ്ങള് ഈ കഴിഞ്ഞ ഓണത്തിന് വീട്ടിലോട്ടായിരുന്നു ചെന്നത് മറ്റേ അതിന് മുമ്പ് എല്ലാ പ്രാവശ്യവും തിരുവോണത്തിന്റെ അന്ന് രാ വീട്ടി അമ്മയും അച്ഛനും അവിടെ വെച്ച് കഴിച്ചിട്ട് കുഞ്ഞമ്മയുടെ വീട്ടില് അമ്മയുടെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവും കാരണം അമ്മയുടെ അച്ഛനും അമ്മയും മരിച്ചേ പിന്നെ കുഞ്ഞമ്മയാണ് അമ്മയായിട്ട് കണക്കാക്കി കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാ പോകുന്നെ അമ്മയുടെ കുഞ്ഞം അപ്പൊ ഇവിടുന്ന് ഞാൻ ഉ ഉച്ച കഴിഞ്ഞ് എന്നെ അവര് വിളിക്കാൻ വന്നിട്ട് എന്നെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാണ് കൊണ്ട് പോകുന്നേ ഞാൻ പിന്നാണ് വീട്ടിലോട്ട് വൈകുന്നേരമാണ് പിന്നെ വീട്ടിലോട്ട് പോകുന്നത് ഉം
കുഞ്ഞമ്മ അപ്പൊ ഒറ്റക്കാണോ താമസിക്കുന്നേ
അല്ല കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ ഹസ്ബന്റും മക്കളും മരുമക്കളും ഒക്കെയൊണ്ട്
ആണോ
ഉം അത് വല്യൊരു കുടുംമ്പാ രണ്ട് മരുമക്കളുണ്ട് കുഞ്ഞുങ്ങളൊ
ഒരു കൂട്ടു കുടുംബം ആണ
എല്ലാം പൊറത്താ ആഹ് അതെ അതെ അതെ അവറ് അവരെല്ലാം പൊറത്താ ആഹ് അങ്ങനെ വല്യ കൂട്ട് കുടുമ്പോന്നും അല്ല കൂട്ട് കൂടുമ്പോ പറയുമ്പോ എന്തുവാ അച്ഛന് അമ്മ പിന്നെ അവരുടെ മക്കള് അവരുടെ മക്കള് അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോവത്തില്ലേ പിന്നെ അച്ഛന്റേം അമ്മേടേം അമ്മയും അച്ഛനൊക്കെ അങ്ങനെയൊക്കെ ഒള്ളപ്പഴല്ലേ കൂട്ടു കുടുംബം എന്ന് പറയും
ആഹ് അവരൊക്കെ മരിച്ചു പോയതല്ലേ മറ്റേ അച്ഛനും അമ്മയും ഒക്കെ
ആഹ് അങ്ങല്ല കൂട്ടുകുടുമ്പാന്ന് പറയുമ്പോ അങ്ങനല്ലേ വേര്ന്നത് അല്ലാതെ കൂട്ടുകുടുമ്പോന്ന് പറയുന്നതില് എന്താ അർത്ഥം ഒരുപാട് ആൾക്കാര് കൂടുമ്പളെ തല്ലെ കൂട്ട് കുടുമ്പം പ്പ അങ്ങനെ കോറവല്ലേ ആര് ഒന്നിച്ച് നിന്ന് വരാന് ഇഷ്ടപ്പെട ന്നവരല്ല കൂടുതലും എല്ലാവർക്കും ഒറ്റ ച്ച് ഒറ്റക്ക് താമസിക്കണം ഞാൻ അതിനോട് യോജി ക്ന്നില്ല എനിക്ക് എല്ലാരും കൂടെ ഒന്നിച്ച് നിക്കുന്നേ ഇഷ്ടം
എനിക്കും അങ്ങനെ ഇഷ്ടം ന്നച്ചാ ഒറ്റക്കോറ്റക്ക് താമസിക്കുന്നതിനെക്കാൾ കുടുംബയിട്ട് ജീവിക്കുന്ന ഇഷ്ടം ഷ്ടായിങ്ക
ഒറ്റയ്ക്ക് താമസിക്കുമ്പോ ഓരോ ഒറ്റപ്പെട്ട ഫീലിംഗണ് ാണ് നമ്മള എന്തുവാ എന്നും രാവിലെ എണീക്കുന്നു എന്തെങ്കലും വെക്കുന്നു തിന്നുന്നു ഒറ്റക്ക് ഇരിക്കുന്നു മറ്റെ എല്ലാരും കൂും ഉണ്ടെ
അവ അനക്കും ബഹള
ആഹ അനെക്കമേ ഹളോ
എനിക്ക് ഭയങ്കരഴ്ാ കൂട്ടൂടമ്പോ കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് ഞങ്ങക്ക് അങ്ങനെ അധികം വല റിലറ്റീവ്സ് അങ്ങനെ റിലേറ്റീവ്സും കാര്യങ്ങളൊന്നുംല്ല ചേച്ചിമാ ആണ് രണ്ട്പേര് നണ്ട അതായി ഇനി ഞങ്ങക്ക് ഇങ്ങനെ കൂട്ടുകൂടുമ്പോ ഒന്നും പറയാൻ വേണ്ടിട്ടില്ല
ഉം ഞാന് എങ്ങും ഇല്ല ഇപ്പൊ
ആഹ
ഉള്ള കൂട്ടുകടുംബത്തി താമസിക്കുന്നവ ഒരു തമ്മി വഴ ഇട പിന്നെ മാറവാ എല്ലാരും മാറി പിരിങ്ങി പോവാ എന്ത് ചെയ്യാന കാലം അങ്ങനെ ആയി പോയി
അഹ ശരിയാ
ഉം എന്ത് ചെയ്യാനൊക്കെ പഴയ കാലത്തിലേക്ക് തിരിച്ച വരാൻ നക്കുവ ഇനി പണ്ടൊക്കെ എത്ര ആൾക്കാരാ ഒരീ വീട്ടിൽ
അതെ അതെ അവർക്കൊക്കെ നല്ല ആരോഗ്യവമായിരുന്നു നല്ലൊ ഒരു ഇതായിരുന്നു അവരുടെ ഫുഡ് ആണെങ്കിൽ തന്നെ ആ രീതിക്കാണെങ്കിൽ നല്ല നല്ല ഇതായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ ഫുഡൊക്കെ നക്കുയാണെങ്ക എന്ന്െ നക്ക്
ഇപ്പോഴത്തെ കാലത്ത് ആ അതെ അത് ഒറ്റക്ക് താമസിക്ക കൊണ്ട ഒറ്റക്ക് താമസിക്കുമ്പോ ഒന്നും വെച്ച് തിന്നാനുള്ള ഒരു ഇത് കാണ മനസ്സ് തോന്നിട്ടില്ല ഒറ്റക്ക് ഇരിക്കുമ്പോ എങ്ങനാ തിന്നാൻ തോന്നുന്നേ ആഹ അതാ കൂട്ട് കുടുംബയിട്ട് നിൽക്കുമ്പോ എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലുമ ഒക്കെ കൃഷിയ ചെയ്ത് അതൊക്കെ വിളവെടുത്ത് എല്ലാരും കൂടെ കഴി ച് എല്ലാവാരും കൂടെ വെച്ച് കഴിച്ചൊക്കെ ഇരിക്കുമ്പോ അതൊരു സുഖമാണ് അതുകൊണ്ടന്ന അസുഖങ്ങളില്ല ഇന്ന് ഒറ്റക്ക് ഒറ്റക്ക് താമസിക്കുന്നുന്നത് കൊണ്ട് ഒറ്റക്കയത കൊൊണ്ട് ആഹ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മതിയല്ല അപ്പൊ പുറത്തുന്ന് അങ്ങ് മേടിച്ചായിരിക്കും
അതിന് കുറേുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആ അത് നല്ല ഇതായിരിക്കത്തില്ല ചിലപ്പോ അവര് വെക്കുന്ന രീതി രീതി കളൊന്നും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂടുുകായി കഴിഞ്ഞു
ഉം അതെ അതെ പണ്ട് കാലൊക്കെ തന്നെ
ഉം
പണ്ടൊക്കെ ഈ മുളക് പൊടി മല്ലിപ്പൊടി അരിപ്പൊടിയൊക്കെ ഇങ്ങനെ പുൊറത്തുനിന്ന് മേടിക്കാൻ കിട്ടുവോ എവിടാ കിട്ടത്തില്ല അതെല്ലാം വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിക്കുവല്ലായിരുന്നു
അച്നന് അങ്ങനെയൊക്കെ ഉണ്ട് പുറത്തുന്ന് മേടിക്കുന്ന സുമേഖൽ എല്ലാം വീട്ടിൽ തന്നെ പൊ െടുക്കണ എന്നാ
അല്ല അന്ന് പണ്ടൊക്കെന്ന് വെച്ച കഴിഞ്ഞാ മറ്റില്ലേ അമ്മി അമ്മിക്കല്ലോ എന്തുവാ അതിന് പറയന്തല്ലോ ഒരല് ആ ഇടിച്ചൊക്കെയല്ലേ പൊടിക്ക ചമ്മന്തി ഒക്കെ അരക്കുന്ന തന്നെ വര കല്ലിലല്ല ഉം അരകല്ലൊക്കെ ഇപ്പൊ എന്തേ ആഹ എവിടെയോ പോയി
ഇവിടെ അരാലുണ്ട് പക്ഷെ അരാനല്ലൊന്നും ആ അരക്കത്ത ഒന്നും ഇല്ല
ആഹ് എൻന്റെ വീട്ടില് അരകല്ല് ഉണ്ട് പക്ഷേ ശോയിക്കിട്ടേക്കോ
ആ് ഇവിടെ അത് തന്നെ അരകല്ലും ഉണ്ട് മറ്റേ എന്തുവാ ഈ ഇടിക്കുന്നണ്ടല്ലോ അയ്യോ ആ അതും ഉണ്ട് ഇവിടെ ഓരല് ഒരലും ഉണ്ട് പക്ഷെ രണ്ടും സോയ്ക ന്ന് മാത്രം ഉപയോഗിക്കത്തില്ല ഇവിടെ ആരും ഉപയോഗിക്ക കാരണം എനിക്ക് അങ്ങനെ വലിയ മിക്സിയി ഉപയോഗിക്കുന്ന താ കാര്യങ്ങളൊക്കെ ആയതൊണ്ട് നമ്മള അങ്ങനെ ആകന്റെകത്തൊന്നും ഉപയം പോകുന്നില്ലല്ലോ
ആഹ് ആർക്കും സമയോം ഇല്ലല്ലോ സ
അതാണ് സത്യം ആഹ് ഒരാക്കും വയ്യ
വയ്യ ആരക്ക്മ്പഴത്തേനും ശരീരം ഒടയും അപ്പൊ ആർക്കും വയ്യ
ശരീരം വേദനയാ പിന്നെ നമുക്ക്‌ ചെയ്ത് കഴുമ്പഴത്തേക്ക് സത്യയിട്ടത് ഫുഡ്ന്റെയാ കാരണം നമ്മള് ഇപ്പ പഴയ രുചിന്നുംല്ല ഇപ്പ ഇല്ല ഹോട്ടൽലൊക്കെ എങ്ങനാണ് ഫുഡ് വരുന്നത് നമുക്ക് അറിയാം വേയ്ക്കൂല അവർ ഉപയോഗിക്കുന്ന വെള്ളം
ശെരിക്കും ആഹ് അരകല്ലിൽ അര ചെന്ന് തിന്ന് നോക്കിയെ എന്ത് ടേസ്റ്റ് കാരണം ഞാൻ പറയാൻ കാര്യം ഒരുറാവിശ്യം വിട്ടില് ഞ വീട്ട്ല് രകല്ല് ഉണ്ടെന്ന് അത് പിന്നെ കരണ്ട് ഇല്ലാതിരുന്നപ്പോ നിവർത്തികേട് കൊണ്ട് കഴുകി വൃ ത്തിയാക്കി എന്തിന് ന്നോ വീട്ടിൽ അരച്ചതിനകത്ത് അഹ് അന്ന് എന്ത് ടേസ്റ്റ് ആയിരുന്നു
ആഹ് അതാണ് ശെരിയാണ് കാരണം അരകല്ല് പ്പാർക്കും അതൊന്നും ഉപയോഗിക്കാനൊന്നും വയ്യാ ല്ലോ ആഹ് നമ്മടെ നമ്മടെ ഇപ്പഴത്തെ ജനറേഷൻ അങ്ങനെ ആയിപ്പോയി
ഏഹ് അരകല്ലെല്ലാം വെളി കിടപ്പുണ്ട് ചോയ്ക്ക് പോലും അഗറ്റിട്ടില്ല വെളിൽ കിടപ്പുണ്ട് അയിന്റെ പുറത്ത് ഞാനരു ചട്ടി എടു ത്ത് അഹ് ചട്ടി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇത് കറ്റാർ വാഴ വളർത്തുവ. നല്ലാണെങ്കിലും ഭൊങ്ങിയിരിക്കട്ടന്ന് വിചാരിച്ചു
ഇവിടെ ഇതൊക്കെ തന്നെ കലൊക്കെ എടുത്ത് കമത്ത് വെക്കാന ഒരു സാനായിട്ട് മാറ്റി വെ
ആഹ് അതാ യെന്ത് ചെയ്യാനാ അങ്ങനെ യി പോയി എല്ലാരും പണ്ടള്ളട്ത്ത് മിക്സി ഒന്നും ഇല്ലല്ലേ ഉമ് ശരിയങ്കി ഓക്കേ വിളിക്കാം